ലോ
എടാ കേക്ക്‌ന്ന്ണ്ടോ?
ആഹ് കേൾക്ക്‌ണ്ട് ഉം.
വേറെ എന്തൊക്കെണ്ട് ഇല്ലടാ മഴ. ഇന്നലെ മൊത്തം മഴയായിരുന്നു ഇന്നിപ്പോ ഇതാ ചെറുതായിട്ട് വെയിലുണ്ട്. ഇനി ചെലപ്പൊ പെയ്യും.
ആഹ് ഇപ്പൊ ഇവടെ പെയ്യ്ണ്ട് മഴ പെയ്യ്ണ്ട് വയിലർച്ചതിന് പിന്നെപ്പത മഴ. പെയ്യ്ണ് മൂടി മയ ഇങ്ങനെ ചെർതായിട്ട് ഇങ്ങനെ പെയ്യ് ഇതിപ്പോ തിര്മ്പി ഇട് ഇടാനക്കാരം ബുദ്ധിമുട്ട്. അങ്ങട്ടും ഇങ്ങട്ടും.
മഴ ഇങ്ങനെ വന്നും മാറിം ആഹ്. ഞാന് ഇവടെ മോന്റെ ഡ്രസ്സ് അത് ഇതൊക്കെ നനച്ചിട്ടിട്ട് ഒണക്കി എടുക്കാ പറ്റ്ണില്ല. കൊറച്ച് വെയില് വരുമ്പൊ പൊറത്ത് കൊണ്ടിടും അപ്പം മഴ വരുമ്പൊ അടുത്ത് വീണ്ടു എടുത്ത് അകത്തിടും.
അങ്ങനെ മാറി മാറി നിക്കയാണ്.
പിന്നെ എങ്ങനേ ഇതിനിപ്പം. പൊറത്ത്ന്ന് പൊറത്ത് പൊറത്തൊക്കെ പോവല്ലേ?
ഇപ്പൊ പൊറത്ത് പോവാറുണ്ട്ട്ടോ എടക്കെടക്ക് ഞങ്ങള് മൂന്നു പേരായോണ്ട് പിന്നെ. പ്രത്യേയിച്ച് ചോയിക്കാനും പറയാനും ആരും വരാത്തതോണ്ട് എടക്കടക്ക് പോവും. ന്നാ രാത്രിയൊക്ക്യാണ് കൂടുതല് പൊറത്തെവ്ടെങ്കിലും പോവുന്നേ ഉം. ഞങ്ങള് ഫാമിലി മൊത്തത്തില് കുടുംബം. ട്ടു കുടുംമ്പായപ്പൊഴത്തേക്കും ഒരട്ത്തും പോവാ നൊന്നും പറ്റാത്ത ഒരു സാഹചര്യയിരുന്നു ഇപ്പൊ ഓക്കെയാണ് കൊഴപ്പ ഇല്ല. ഇപ്പൊ പിന്നെ മാറി താമസിക്കാൻ തൊടങ്ങിയ ശേഷം എല്ലാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവു ആണ് നമ്മളൊരു വീട്ടിലായിരുന്ന പ്പോള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെക്കാളും. ഇപ്പൊ എല്ലാരും സന്തോഷവും സമാധാനൊം.
റ്റവും നല്ലത് അതാണ് വിട്ട് നിക്കാണ് നല്ലത്. ഇന്നാ പിന്നെ കൊറ്ച്ച് സ്നേഹവും അല്ല എട്ത്താവുമ്പൊ ഒര് ഇത്ണ്ടാവൂല. ഒരു കച്ചറിം അങ്ങനെ ഓരോ ഇതൊക്ക ആക്കാരം എന്തെങ്കിലും ഒന്ന് തേ ഏഹ് ചെറിയ പ്രശ്നെ ഇണ്ടാവൊള്ളു.
അടുക്കളയില് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങള് മതിയാവും. ഒരടുക്കള തന്നെ രണ്ട് മൂന്ന് പേര് ഉപയോകിക്കുമ്പൊ. ആഹ് എനിക്ക് ചെറിയ മോന.
അതല്ല അതല്ല ഇങ്ങള ഭർത്താവാണ്ച്ച ആഹ്.
ഏറ്റവും ചെറുത് അവര് നാല് പേരുണ്ട് അതില് ഏറ്റവും ലാസ്റ്റ്ത്ത്യാണ്.
ഏഹ് അപ്പൊ ഇങ്ങള് ഇങ്ങനെ വീ അങ്ങനെ പോന്നത്
അല്ലടാ സാധാര്ണ ഏറ്റവും ചെറിയ ആളല്ലേ അവ്ടെ താമസിക്ക്ന്നെ. കുടുംബ വീട്ടില് അവരായിരിക്കും നിക്കേണ്ട്. ഇതിപ്പോ ഇല്ല ഇതിപ്പം ഇതില് ഒരാള്. ചേച്ചിയാണ് ചേച്ചി ഇപ്പൊ കല്യാണം കഴിഞ് തൊട്ടട്ത്താണ് താമസിക്ക്ന്നെ ഇവര്ടെ വീട്ടിന്റെ തൊ ട്ടടുത്ത്.
ആഹ് അതവ്ടെ സ്ഥലം വ സ്ഥലം വാങ്ങ്യതാണൊ അല്ലെങ്കില് ഇങ്ങള് സ്ഥലം കൊട്ത്തതൊ?
ഇവര് ഹസ്ബന്റെ വീട്ടുകാര് തന്നെ സ്ഥലം കൊടുത്ത് അവടെ വീടും ഏകദേശം വ ച്ച് കൊടുത്ത് അതായത് അടുത്ത് തന്നെ ആക്കിയിട്ടുണ്ട് അവളെ. പ്പം ചേച്ചി അടുത്തുണ്ട് അടുത്ത് പിന്നെ ഉള്ളത് രണ്ട് അണ്ണ മ്മാരാണ് അപ്പം ആഹ് ഒരാള് കല്യാണം കഴിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഒരാള് കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പോ ആഹ് യ്യ ഒന്നെങ്കി നമ്മള് ഫാമിലി ആയിട്ട് സെപ്പറേറ്റ് ആവണം അല്ലെങ്കിൽ അവര് മാറണം അപ്പൊ അവർ ർക്ക് മാറേണ്ട ഒരു ഐഡി ഇല്ലായിരുന്നു
ആഹ്
അപ്പൊ പിന്നെ ഞാ ഞാൻ അതിന് കൊറച്ച് മുൻകരുതലെടുത്തിട്ട് മാറി ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതെ തന്നെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾ സെപ്പറേറ്റ് ആണ് താമസിക്ക്ന്നേ അതുവരെ അവിടെയായിര്ന്ന്
ആഹ്
അങ്ങനെ പറഞ്ഞിട്ട് അടുത്ത് മോനേയും കൊണ്ട് വന്നപ്പഴത്തേക്കും വേറൊരു വീടെടുത്ത് മാറി അങ്ങനെ താമസിച്ചു. പിന്നെ എല്ലാ ബർത്ത്ഡേ ആയാലും അവന്റെ ആഹ് ഈ നൂലുകെട്ടായാലും എല്ലാത്തിനും എല്ലാരും വരേം പോവേം നമ്മളവിടെ ഫുള്ളായിട്ട് പോവും അവരും വരും എല്ലാ ആവശ്യത്തിനും വരും ഇടയ്ക്കിടക്ക് പോയി നിക്കും രണ്ടു ദിവസൊക്കെ കുടുംബ വീടല്ലേ അതുകൊണ്ട് ഇടക്കിടക്ക് പോയി നിക്കാറുണ്ട്
ആഹ് ആഹ്
ഒരുമിച്ചായിരിക്കുമ്പോ ഉം ഇപ്പൊ ഗേസായിരുന്നാലും കറണ്ട് ബില്ലായിരുന്നാലും അടുക്കളയില സാധനങ്ങള് വരെയല്ലാം നമ്മള് ഷെയർ ചെയ്തായിരിക്കും വാങ്ങണെ പക്ഷെ ഉം ഇപ്പം ഒരാൾ വെക്കുന്ന ആഹാരം മറ്റൊരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പൊറത്ത് പറയാനും പറ്റൂല അങ്ങനൊക്കെ കൊറെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്
ഇതില് ഇപ്പ എന്തേനിപ്പോ ഓല് കണ്ടറിഞ്ഞി കുണ്ടരിയ അങ്ങനത്തൊന്നും ഉണ്ടാവില്ല നമ്മള് ഞമ്മള് ഭർത്താവിനോട് ആക്കാരം അങ്ങനെ പറയാ ഓല് അങ്ങനെ കൊണ്ടരൂല്ല അങ്ങനൊക്കെ ആക്കാരല്ലേ
ആഹ് അങ്ങനെ തന്നടാ
ആഹ്
ഞങ്ങളിപ്പോ മാറിയിട്ട് രണ്ട് വർഷായി ഇപ്പൊ ഒരു കൊഴപ്പോല്ല നമ്മക്ക് നമ്മളെ വീട് നോ ക്കാം നമ്മക്ക് ഇഷ്ട്ടോള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കാം ഇഷ്ടത്തിന് പുറത്തു പോവാം വരാം ഒരു സ്വാതന്ത്ര്യം കിട്ടി ഒരു ഈ മറ്റത് ഏഹ് നമ്മ ഞാനൊക്കെ ഏഴു വർഷം സ്നേഹിച്ചു കല്യാണം കഴിച്ചയാണ് പക്ഷെ കല്യാണം കഴിഞ്ഞ പ്പം ആകപ്പാടെ വന്ന് കേറിയ ലൈഫും മാറിപ്പോയി മൊത്തത്തില് കാരണം ഒരിക്കലും ഇങ്ങനെ ആയിരിക്കുംന്ന് വിചാരിച്ചില്ല കാരണം ഒരു ആറ് മണിക് ക്ക് ശേഷം പൊറത്ത് കൊണ്ടു പോവൂല്ല നമ്മൾ കല്യാണത്തിന് മുന്നേ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തല്ലേ വരണത് ഇത് ഇവര് വീട്ടുകാരെ ഇങ്ങനെ പേടിച്ച് എങ്ങനെ ചോദിക്കും പോട്ടേന്ന് ചോദിക്കാൻ മടിച്ചു ചോദിക്ക പോലും ഇല്ല അങ്ങനെയൊക്കെ കൊറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അവരുടെ ആ ഒരിഷ് ടത്തിന് നടത്തണം എന്നുള്ള ഒരു രീതിയിൽ എന്ത് നമു
ഇപ്പൊ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനോ ഇഷ്ടപ്പെട് ട്ട വസ്ത്രം ധരിച്ചാനൊന്നും പറ്റൂല ഇനി എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടാല് അതങ്ങനെ ഇങ്ങനെർഞ്ഞാണ്ട് പലേ കുറ്റ്
ഇപ്പം നമ്മളെ സ്വന്തം വീ വീട്ടിൽ പോണങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോണങ്കിലും. ആ അവിടെ അവരുടെ അമ്മേടെ അട്ത്ത് ചോയ്ക്കണം. ചേച്ചിടെ അടുത്ത് അമ്മേയുടെഅടുത്ത് മാത്രം ചോദിച്ചാ പോരാ ചേച്ചി ചെച്ചിനട്ത്തും ചോയിക്കണം പോയിട്ട് വരട്ടാന്ന് ആ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കൊറച്ച്. പക്ഷെ എല്ലാരും ടോട്ടലാ ആ ഇപ്പൊ ടോട്ടൽ ടോട്ടൽ എല്ലാം മാറി മറിഞ്ഞ്. ഉം എല്ലാം റെഡിയായി പക്ഷെ അന്ന് ഞാൻ അങ്ങനെ വീട് മാറിയപ്പോഴത്തേക്ക് ആ അവരുടെ അമ്മയുടെ ഭഗത്ത് നിന്ന് കുറച്ച് സംസാരൊക്കെ വന്നു. മോനെ കൊണ്ട്. പോവയാണ് അങ്ങനെയണ് ഇങ്ങനെയാണ് അവക്ക് അങ്ങനെയണ്. ഇങ്ങനെയാണന്നൊക്കെ പക്ഷെ ഞാൻ മാറിയ ശേഷം. പിന്നീട് എല്ലാർക്കും അത് മനസ്സിലായി. അതായിരുന്നു ശരി അവര്എടുത്ത തീരുമാനം എന്ന്. അതുകൊണ്ട് ഇതുവരെയും ഒരു പ്രശ്നൂല്ല. വഴക്കുല്ല ഒന്നുല്ല.
അല്ലെങ്കിൽ എല്ലാരും കൂടി ആകുമ്പോൾ ഒരിതില് അല്ലെങ്കിൽ ഓലു മാറണേന് ഇപ്പം ഇങ്ങളെ ഏട്ടേന് മാറിക്കണോ? മറ്റേത് മാറിക്കണോ? ഓ വീട് വെച്ച് മാറിക്കണോ ഓ വീട് വെച്ച മാ
ഇല്ല ഇല്ല അവര് ഇപ്പോഴും അവിടെ തന്നെ അമ്മ മരിച്ചിടക്ക് ഒരു വർഷം മുന്നേ അച്ഛനുണ്ട് കൂടെ ആ
ആഹ്
ആ ആ മൂത്ത ചേട്ടനും ഉണ്ട്. അവരെല്ലാരും അവിടെ തന്നെയാണ്. അവ അവർക്കിങ്ങനെ സെപ്പറേറ്റ് മാറാൻ ഒരു ഐഡിയ ഇതുവരെയ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇപ്പൊ നമ്മള് മാറിയപ്പം അല്ല ഇപ്പ നമ്മ നമ്മൾ മാറിയപ്പോ അവരാണല്ലോ ഫുള്ള് വീട് നോക്കണേ.
ആഹ്
ആ് നമ്മള് ഉണ്ടായിരുന്ന പ്പോഴാണ് നമ്മള് വേറൊരു കുടുംബം അല്ലേ അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് ഒന്ന്, രണ്ട് ഫാമിലിയും കൂടെ ആയപ്പോ ഇപ്പ നമ്മള് മാ ഇപ്പം നമ്മളെ പിള്ളരും അതുപോലെ ഈ ഈ പിള്ളേരെ കാര്യം മക്കളെ കാര്യത്തിൽ തന്നെ കൂടുതൽ ഇടപെടാൻ പറ്റൂല ഭയങ്കര അടിയാണ് അവിടെ രണ്ടു പേരുണ്ട് ഇവിടെ ഒരത്ത അവര് പെൺപിള്ളരാണ് രണ്ടൂര്. മോയനക്ക് മോനാണ് പക്ഷെ ഇവര് മൂന്നു പേരും സ്നേഹം കൊണ്ടെ എന്തോ. പത്ത് മിനിറ്റ് കിട്ടിയ അപ്പം അടിയാണ്. നമുക്ക് ഇവര് അടി കൊടുക്കണം അവരെയ ഒന്നും പറയാൻ പറ്റ റ്റുല രണ്ടു ദിവസൊക്കെ പോയി നിന്നിട്ട് വരണ പാട് നമുക്കെ അറിയാളു പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ വന്ന് ചേർന്നാൽ മതി എന്തോന്നന്ന് നമ്മള് തമ്മിൽൊന്നും കുഴപ്പമ ഇില്ലെങ്കിൽ പിള്ളേര് തമ്മില് എന്തെങ്കിലുമൊക്കെ ഉന്തും തള്ളും അടിയ്പകളോ ഉണ്ടാക്കും. ആ പിന്നെ അപ്പൊ ആ ചേച്ചിയ അമ്മയൊക്കെ കൂടെ ഉള്ള സമയത്തണെങ്കിൽ. അവർക്ക് അപ്പൊ ഒരുപാട് ദേഷ്യംഒക്കെ വരും അവൾ അമ്മയ്ക്കൊക്കെ
ആ് ആ ആഹ് അതല്ല കുട്ടികളള്ളത് കുട്ടികളായിട്ട്ണ് കഴിഞ്ഞാൽമതീ. ല്ലേ അത് പിന്നെ ഇത പോകുമ്പോ ഓലക്ക് നമ്മള് ഇനി എന്തെങ്കിലും നമ്മളെ കുട്ടിളെ എന്തെങ്കിലും കാട്ടിയാല്. ചെറിയ വല്യര് വല് യ ചെറിയറ്റിടങ്ങായിട്ട നമ്മള എന്തെങ്കിലും പറയല്ലോ ഒപ്പം ഓല്ക്ക് പറ്റല് ഉണ്ടാവൂല.
ആ നമ്മള് നമ്മള്അതൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലോട്ട്. ഓ അതുകൊണ്ട് ഞാൻ മാക്സിമം ഒരു ഒന്നോ രണ്ടോ ദിവസം നിന്നിട്ട് ഒരു പിണക്കം ഒന്നുമല്ലാതെ തന്നെ പതുക്കെ ഇങ് വീട്ടിലോട്ട് വരും. പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും അതുപോലെ പോയി നിന്നിട്ട് വരും. അങ്ങനെയൊക്കെ. പക്ഷെ അമ്മ ഉണ്ടായിരുന്ന സമയം ഇടക്കിടക്ക് പോകുമായിരുന്നു. ഇപ്പ അവര് മരി ച്ച ശേഷം വളരെ കുറവാണ്. കാരണം ഇപ്പം ഫുൾ എപ്പൊ നോക്കിയാലും ആഹ് ചേച്ചിടെ അമ്മ ചേച്ചിയുടെ കുഞ്ഞമ്മ അവരെ മക്കള് അവര് കോളേജി പഠിക്കുന്ന രണ്ട് പിള്ളേരാണ്. അപ്പൊ അവരൊക്കെ എപ്പോളും അവിടെ ഉണ്ട്. മാറി മാറി ആരെങ്കിലുംക്കെ ആഹ് വീട്ടിൽ എപ്പോഴും കാണും. അപ്പൊ പിന്നെ നമ്മള് ചുമ്മാ ചുമ്മാ പോണ ശരിയല്ലാത്തൊണ്ട് നമ്മള് വല്ലപ്പോഴൊക്കെ പോവുള്ളൂ. പക്ഷെ അവിടത്തെ പിള്ളേരെ അവരെ എവിടെയെങ്കിലും പോണെങ്കിൽ ഇവിടെയൊക്കെ കൊണ്ടു നിർത്തിട്ട് പോകും.
ഏഹ് തന്നെ.
എന്ത് ആഹ് അവര് സ്കൂളിൽ നിന്ന് ഇപ്പം വിളിച്ചിട്ട് ചിലപ്പോ ഇവിടെ കൊണ്ടാക്കാൻ പറയും. അവര് ലേറ്റ് ആകും. രാത്രിയാവും എവിടെെങ്കിലും പോയിട്ട് വരാനെങ്കി അല്ലെങ്കി രാവിലെ എവിടെയെങ്കിലും പോവണെങ്കില് ചിലപ്പോ രാവിലെ കൊണ്ടാക്കും. വൈകിട്ട് വരാനിൽക്കും. അങ്ങനെ ആഹ് അപ് ആഹ് അത് കുഴപ്പല്ല. അവര് നിക്യും ഇവടെ. എന്റെ മൊ ത്രം ഒരിടത്തും പോയി നിക്കൂല. എവിടെ പോണമെങ്കിലും ഞാനും കൂടെ വേണം.
ആഹ് ഹി ഹി ഓൽ ആഹ്
എന്റെ അമ്മേടെ കൂടെ പോലും നിക്യൂല. ഞാൻ തന്നെ. എന്റെ കൂടെ നിക്യൂ. ഈ നാല് വയസ്.. ശെരി ഒരാളായത് കൊണ്ട്.. ഈ നോക്കി നോക്കി നോക്കി ഫുൾ ടെം. നമ്മളെ കൂടെയങ്ങനെ. ഇര് ന്ന് ര് ന്ന്.. അവനെപ്പൊഴും അമ്മ വേണം..
ആഹ് ഇവൾക് അങ്ങനെന്നെ. ഞാഇല്ലെങ്കി നിന്ന്ണെ ഞാ ഇല്ല്യതെ നിന്ന്ണ്.. ഏഹ്. ഭർത്താവിന് എന്താ പറയാ.. ഇത് എന്തേനിപ്പൊ. ഉയിച്ചില് കാര്യങ്ങളൊക്കെണ്ടായപ്പോ ഞങ്ങളൊരു മാസം ഇങ്ങനെ ഉയിച്ചിലിന് മാണ്ടി പോയീനി. അപ്പൊ ഓളെ.. ക്ലാസ് ഏഹ് ഒയിവാവ് ല്ലേ. അപ്പൊ ന്റെ മ്മ ഇപ്പി ഓലെനി നോക് ക്കിനി ന്റെ വീട്ടിലെ നിന്നിനി. അപ്പോ പിന്നെ ഒഴിവ്ണ്ടാവുമ്പോ വെള്ളിയാഴ്ച ഓള ങ്ങട്ട് കൊണ്ടരും. ശനി ഞായറു അവടെ നിക്കും. ഞായർ വൈകുന്നേരം ങ്ങട്ടെന്നെ വെരു. അവ്ട്ന്ന്ങ്ങട്ട് പോരുമ്പ പ രുംകര്ച്ചിലാണ്. ഞമ്മകും സങ്കടാവും.. അവടെണ്ടാവുമ്പോ ങ്ങട്ട് ഭയങ്കെരെ ഇഷ്ട്ടെനി. അവ്ട്ത്തെ ഡോക്ടർമാർക്കൊ നല്ല ഇഷ്ടാന്ന്. ചെറിയെ കുട്ടിയാവുബോ അവടെ നിക്ക് ല്ലേ. അങ്ങനെ നിക്കാനും സമ്മയിക്യുല. കുട്യായിട്ടാണ് ഓളെ സമ്മയിച്ചത്. ന്നട്ട് അവുടുത്തോൽക്കൊക്കെ വയങ്കര ഇഷ്ടേന്. ഓള്ങ്ങനെ വർ ത്താനം പറയും. പിന്നി എന്തെങ്കിലു ണ്ടെങ്കില് കഴിക്കാനൊക്കെ കൊണ്ടൊടുക്കും.. ഒക്കെ. അവ്ടെങ്ങനെ ഒരു വീട് മാ തിരിയെനി. അവട്ത്തെ ഹോസ്പിറ്റല് പൊൽച്ചിട്ട്ണ്. അപ്പൊ ഒര് വീട്. വല്ല്യ രണ്ടട്ടി വീട്.. പിന്നെ നല്ല മുറ്റും. സൗകര്യം. പിന്നെ അട്ക്കളക് ക്കണെങ്കി നല്ല സ്ഥലണ്ട്. നമക്ക്ണ്ടാക്കി കഴിക്കണം. ഓലൊരു ചോറും.. പയറും ച, പാലും തെരുള്ളു.. ഏഹ്. പിന്നെ വാക്കിള്ളോക്കെ ഞമ്മള്ണ്ടാക്കണം.. പിന്നെ ഓൽക്കാണെങ്കില് എറച്ചി മീനൊന്നും. ഈ ഉഴിച്ചിൽന്റെതാവുമ്പോ. ഒന്ന് കയ് ക്കാപറ്റൂല.. അപ്പൊ അങ്ങൻത്തൊക്കെ ഓരോ സാധങ്ങൾ ണ്ടാക്കുള്ളൂ. അങ്ങനെ ഓള് കൊറചെ വിട്ട്ന്ന്ണ്.. അല്ലാതങ്ങനെ ഒ ഒറ്റക്കായിട്ട് നിക്കല്ല്യ.
ആണോ. ഞാനെപ്പഴും വിചാരിക്കു എന്റെ അമ്മരെ കൂടെങ്കിലും. ഇവരണ്ടു ദിവസം നിന്നെങ്കിലെന്ന്.. കാറണം. അങ്ങനൊരു സിറ്റുവേഷൻ നമ്മളെ. ആഹ്. നമ്മള് ഇപ്പം ഞ നി ഒരു ക മോനല്ലേ ഒള്ളൂ. അപ്പനി ഒര് ആൾ.. കൂടെ നമ്മളെ ലൈഫിലോട്ട് വരുമ്പോ ഹോസ്പിറ്റല് അങ്ങനെ ഇങ്ങനെക്കെ ആവുമ്പഴത്തേക് ഇവര് കൊർചെങ്കിലും അട്ജെസ്റ്റെയ്ത് മാറി നിക് ക്കണ്ടേ ഇവ ഒട്ടും നിക്യുല ഒരു ദിവസം പോലും നിക്യുല ആഹ്
പിന്നെ ഇങ്ങനെ കൊറേ ദിവസപ്പ നിന്നത് അങ്ങനേണ് ട്ടോ ഇത് വരെ കഅങ്ങനെ നിക്കല്യ അങ്ങനെ നിന്ന് ഓള് ശീലായിണ് പക്ഷേ ഭയങ്കര എടങ്ങെറാണ് മാറിക്കുമ്പോ
ന്നാ
നമ്മള്പ്പ ഇങ്ങനെ നിന്നാണ്ട് ചെർപ്പത്തിലെ ഓള് രാത്രി ആയാലും ഒറക്കത്തിലൊക്കെ തൊട്ടിലീക്കെടക്കൂല ഇന്റെട് തന്നെ കെട്ക്ക അങ്ങനെ ഇന്ന് ശീലായിബോ ക്കൊരു എടങ്ങേറല്ലേ
ന്നാ അയ്ക്കോട്ടട്ടോ
ആഹ് ശരി
അഹ് നീ പ്പ